സുഖായിട്ടിരിക്കുന്നോ ഉ ആഹാരൊക്കെ കഴിച്ചോ
ആകയ്ച്ചു
ഉം
ത്തശേഷം
ഇവിടെ സുഖമായിട്ട് ഇരിക്കുന് ഇപ്പം ആഹാരൊക്കെ കഴിച്ചിട്ട് ഇങ്ങോ് വന്നതേ ഉള്ളു പിന്നെ ഉ വീട്ടമ്മയാണോ ഉ ഉച്ചക്ക് ഒറക്കൂല ന്ന് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കും ഇപ്പൊ കുഞ്ഞു കെടന്നു ഉറങ്ങവാണ് അപ്പഴത്തേക്കിന് ചുമ്മാ ഇങ്ങനെ
ആഹ ആ ഉണ്ടേ മക്കളുണ്ടേ ഓല് സ്കൂള് പോയി മൂന്നാൾ ണ്ട് ആഹ് ചെറ ചെറിയ മോള് വരാനായി ഈ ബസ്സ് വെയിറ്റ് ചെയ്യണേ മൂന്നണിക്ക് വരും
ഉ വൈകുന്നേരത്തേക്കെ പിള്ളേർക്കും വല്ലാം ഉണ്ടാക്കി കൊടുത്തുവോ സ്പെഷ്യലായി ഉണ്ടാക്കി വെച്ചിട്ടാണോ വന്ന് അത് ചെന്നിട്ടുണ്ടാക്കണോ ഉ ചെന്നിട്ട എന്തിലം ഉണ്ടാക്കി കൊടുക്കണ ഉം
അം
പിന്നെ എന്താ വിശേഷം ഹലോ ഹലോ ഹലോ ഓ